ഹലോ കേക്കാ പറ്റുന്നോ കേക്കാവോ?
ആഹ്! കേക്കണ്ട്.
ഏ?
എന്തൊക്കെ വിശേഷം ന്ന്
ഹലോ!
ഹൽ
ആഹ് പറയ്
എന്ത്ണ്ട് വിശേഷംസ് സുഖാണോ
സുഖാണ്! സുഖാ.
ആന്നൊൻപതേ
ആഹ് ഇ ഇന്നല്ലെ? ഇന്ന് തീരുല്ലേ?
ആഹ്! ആഹ്!
ആഹ് അതെ അതെ എന്താ വേണ്ടെ? സ്പെഷ്യൽ എന്താ പെരുന്നാളായിട്ട്?
ഇന്ന് ചോറ് നെയ്ച്ചോറ. അവിതിന്! ഉണ്ടാക്കി. നെയ്ച്ചോറ് പിന്നെ ഇറച്ചിയുണ്ട്. അപ്പൊ പിന്നെ?
ഹലോ!
ആഹ്! കേക്ക്ണ്ടോ ഇങ്ങക്ക്
ആഹ്! ഉണ്ട്ണ്ട്! പറഞ്ഞോ!
ആഹ്! നെയ്ച്ചോറും വെക്കാ കരുതി പറയാ ഇറച്ചിയും
വാ
ഏ! ഹലോ!
ഹലോ ആ പറഞ്ഞോടാ എനിക്ക് കേക്കാം.
ഏ ഞാനേ റിപ്ലൈ ഒന്നും മറുപടിയൊന്നും ഇല്ലാത്തോണ്ടേ അപ്പൊ കേക്കിണ്ടകരുതി
ആ മഴ ഇണ്ടല്ലോ അപ്പൊ ഇവിടെ റേഞ്ചിന്റെ പ്രശ്നാണെന്ന് തോന്നണ്ട്. അതായിരിക്കും ഈ കട്ടായി കട്ടായി കേക്കുന്ന.
ആ ആ. എന്നിട്ട് എന്താ പരിപാടി
ആ ഇവിടെ ഒന്നുല്ല ദേ മഴയാണ് ഒന്ന് പൊറത്തോട്ട് പോണ പിന്നെ മഴ കാരണം ഇങ്ങനെ ഇവിടെ ഇരിക്കണേ.
ചോറ്ന്നപ്പോ
മഴയായിരുന്നു.
ആ ഇവിടെപ്പ വെയില അടിച്ചു രാവിലെ കൊറച്ച നേരം ഇങ്ങനെ ചാറികൊണ്ടിന്നിനി അത് കയ്ഞ്ഞ് ട്ട് വെയിലായി പിന്നെ മഴയായി ഇപ്പ വെയിലായി ഇടവിട്ട
ഒണ്ടാക്കി കുടിച്ചിട്ട്ട്ടെങ്കിൽ
ആ ആ ഏ?
പോറത്തൊന്നും പോവൂലെ?
രാത്രി ചെലപ്പോ പോണം.
ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് പോ ഉം ഉം. രാത്രി ചെലപ്പോ പോണം പറയാ.
ഉം നിങ്ങള അടുത്ത് ബീച്ചൊക്കെ ഉണ്ടോ?
എങ്ങനെ?
അടുത്ത ബീച്ച് ഉണ്ടോന്ന്?
ആ ഇല്ല.
ആഹ് ആഹ്.
ഉം
പോണം വൈകീട്ട്
അങ്ങനെയല്ല പുറത്ത് ചെലപ്പോങ്ങ പുറത്ത് പോയി ഭക്ഷണം കഴിക്കണം ക്കെ ഇങ്ങനെ ഉണ്ട്.
ആ ക്കെ ഉണ്ടോ അടുത്ത്?
പാർക്കില്ല അതല്ലേ ഈ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാതെ അങ്ങനെ പറയുന്നുണ്ട് ഇവര്.
നമ്മൾ വേണമെങ്കിൽ അടുത്ത ഇഷ്ടം പോല അങ്ങനത്തെ ഇതൊക്കെ പിള്ളേർക്ക് പോവാൻ പറ്റിയ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇവിടെ.
ആ ഇവിടെ ഇല്ല അവിടെ കൊറച്ചങ്ങ പോണം.
ആഹ് ആ ആ ഇപ്പൊ പിന്നെ ഈ മിക്ക സ്ഥലത്തും റോഡ് സൈഡിൽ മറ്റേ ഓപ്പൺ ജിം
ആ. ഇവിടെ അതേമാരി പിന്നെണ്ട് ഞങ്ങ നാട്ടില്
ആഹ് ഹാ ഹാ പോവാറില്ലേ ബീച്ചിലോട്ടും പാർക്കിലോട്ടും അങ്ങനെയൊന്നും പോവാറില്ലേ?
ആ ഉണ്ട് അതൊക്കെ എങ്ങനെ അവ ദിവസങ്ങളിൽ പോകുന്നല്ലാതെ വെക്കേഷൻല്ലോ ഉം പിന്നെ ഞായറാഴ്ച ഉള്ള ലീവ് അപ്പൊ ഞായറാ ദിവസം ചിലപ്പോ എവിടക്കേും പോകും അല്ലെ അങ്ങനെ കുടുംബത്ത കൂടെ അങ്ങനെ പോകും.
ഏ?
ഉച്ചക്ക്കെടന്ന് ഒറങ്ങുവന്നോ എല്ലാരും
ആ ഉച്ചക്ക് ഒറങ്ങും
ആ ഇപ്പൊ റോട്ടിലോട്ടെറങ്ങാൻ പറ്റില്ലായിരിക്ക്വല്ലേ
എന്നാലും ഒറങ്ങും കുട്ടി ഒറങ്ങുമ്പോഴാണ് ഞൻ ഒറങ്ങ്ന്നേ
ആണല്ലേ എത്ര വയസുണ്ട് ചെറുതിന്
ഒന്നര
സല് ബഹളൊക്കെ ഇണ്ടാ
ആ
മൂത്തതാ ഒരാളെ ഉള്ളോ
അല്ല നാല് ആള്ണ്ട് കുട്ടികള് വലത് ഒമ്പതാം ക്ലാസ്സിലാണ് പിന്നെ നാലാം ക്ലാസ്സില്
ഉ മൂന്ന് പേര് സ്കൂളിലാണോ
അല്ല രണ്ടാള് രണ്ട് ഇതിലാ
സ്കൂൾ ബസ്സൊക്കെ അപ്പൊ എങ്ങനെ ഒരുമിച്ച് വരുവോ
ആ പെണ്ണിന്അവിടന്നും ഇവിടന്നും പോവാ ഞാൻ എന്റെ വീട്ടിലാണ് ഇപ്പോ ഉള്ളത് ഈ ലീവിന് വന്നാണ് മോള് ഇവിടുന്ന് പോകും നോക്കുമ്പ ബസ് ണ്ട്. അത് രണ്ടും അവിടന്നും ഇവിടന്നുംഒക്കെ പോകാൻ പറ്റിയ സ്കൂളാണ് ട്ട
രണ്ടും ഒരേ ദൂരണോ അപ്പ
ചെറുക്കനല്ലവരുന്നത്ചെറിയ ആങ്ങള ഇവിടെണ്ട് ഒരു ചർക്ക കൊണ്ട് ഒണ്ടാക്കും
ആ വർത്താനം ചിരിയൊക്കെ കേളക്കുന്നുണ്ടല്ലോ അടിയിടുമോ എല്ലാരും കൂടെ
ആ എപ്ളൈപോയി
ആ പിന്നെ നാല് പേര്ഒള്ളതുനല്ല രസമായിരിക്കല്ലോ സമയം അമ്മള് അറിയില്ല വീട്ടില ഒളപ്പം പിന്നെ ഉള്ളോസൊക്കെ അടികൂടുമായിരിക്കും അല്ലേ തയ്യിലുണ്ടോ ചെറുത്
ആഹ് ഓൻ ഇപോ എന്റെ അടുത്തേക്ക് വന്നിട്ട് ഒണ്ട് അതാണ് വെച്ചേക്കുന്നത്
രാത്രിഒക്കെ എങ്ങനെ മഴയുണ്ടോ
രാത്രി ചെൽപ്ളം
ഇവിടെ ഒക്കേ ദേ ഇപ്പൊ ഭയങ്കര മഴയാര്ന്ന്. ഇപ്പങ്ങട് തോർന്നതേ ഒൾ
ആണാ
എത്ര മണിക്ക നോമ്പ്മുറിക്കുന്നത്
അത് ആറെ അയ്മ്പത് അങ്ങനെയൊക്കെ ആവും ബാങ്കൊട്ക്കു
എന്താപ്പൊ കഴിക്കാൻ
ഉം കഴിക്ക പൊക്ക വടക്ക് ഇങ്ങനെ മാവ് പൊട്ടിച്ചിക്കണ് പിന്നെ നാരങ്ങുവെള്ള ഉണ്ടാക്കാം രാത്രിതേക്ക് ചെലപ്പം നെയ്ച്ചോറ് വെക്കണം ചെയഴുതിണ്ട ഇല്ലെങ്കി ഞാൻ പറഞ്ഞില്ലേ പുറത്ത് പോയി കഴിക്കണംന്നൊക്കെ പറയണ്ട്
ആ ഹാ ആ വല്ലപ്പോഴൊക്കെല്ലേ പെറത്തൊക്കെ പോയി കഴിക്ക്
ഉം ഇൻ്റെ ആങ്ങള മന്തി എനിക്ക് ഇഷ്ടം ബിരിയാണിയാണ്
രാത്രി കിട്ടോ ബിരിയാണി രാത്രി കിട്ടൂന്ന്തോന്നുന്നില്ലേ
അല്ലാ ഞാൻ പറയേ എനിക്ക് മന്തിമക്ക് വലിയതില്ല മന്തി ഇ ഞമ്മള് വീട്ടില് വെക്കണെങ്കിൽ അത് ഇഷ്ടാണ് പൊറത്തുന്ന് കഴിക്കുമ്പോ ഇത്ര ഇത് തോന്നുലല്ലേ
ബിരിയാണി കിട്ടാൻ പാടാ മന്തി പൊറോട്ട അൽഫാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയല്ലേ ഉണ്ടാവൊള്ളു രാത്രി
ആ ആ അയിന്നെ അത് ഇവിടെഎന്തോ കടയുണ്ട്ന്ന് പറയണ കേ ട്ടു ബിരിയാണിയൊക്കെല്ലേ അല്ല എനിക്ക് എനി കുട്ടികൾക്കൊക്കെ അയിമെക്ക ഇഷ്ടം പിന്നെ നമ്മടെ ഉമ്മാക്കും ഉപ്പാക്കും ഓല്ക്ക് ഒക്കെ മന്തി
ഏ
നിങ്ങളടെ അടുത്തുണ്ടോ നല്ല മന്തിക്കെയൊക്കെ അടുത്തൊണ്ടോന്ന് നല്ല മന്തിയൊള്ള സ്ഥലമൊക്കെ
ഉം ഉണ്ട് അടുത്ത് വെച്ചാ കൊറച്ച് പോണം ഒരു പത്ത് പ പത്ത് മിനിറ്റ് വേ
നല്ല മന്തിയെ
അല്ല വെള്ളിയാഴ്ച്ച വെള്ളിയാഴ്ച്ച ദിവസം വെക്കും സ്പെഷ്യ സ്പെഷ്യല് ഉം വെള്ളിയാഴ്ച്ച എന്തായാലും ഉണ്ടാവൂല്ലേ എറച്ചിയും കോഴി യൊക്കെ ആയിട്ട്
ഓ നിങ്ങക്ക് വെള്ളിയാഴ്‌ച്ച യാണല്ലോ ഞങ്ങക്ക് ഞായറാഴ്ച്ച യാണ്
ആ അപ്പ അങ്ങനെ വെക്കും ഇല്ലെങ്കിൽ ചെലപ്പോ ഞായറാഴ് ച്ച ദിവസം വെക്കും കാരണം കുട്ടികള് ഉണ്ടാവുക
വെള്ളിയാഴ്ച്ച ദിവസം അപ്പം എല്ലാർക്കും അവധിയുള്ള ദിവസമല്ലല്ലോ പഠിത്തമൊക്കെ ഉള്ള ദിവസം അല്ലേ
ഉം വെള്ളിയാഴ്ച്ച വെക്കാൻ പറ്റിയില്ലെ ഞായറാഴ്ച്ച വെക്കും
ഞായറാഴ്ച വെക്കുവോ
ഉം ചെലപ്പോ കല്യാണങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടെങ്കി പിന്നെ വെക്കൂല്ലാട്ടോ
ഉം മന്തിയാണോ അപ്പോ വയ്ക്കുന്നത് അല്ല മന്തി മാത്രമേ വെക്കുള്ളോ അല്ലാതെ
മന്തിയല്ല ബിരിയാണി നെയ്ച്ചോറ് നെയ് ചോറ് വല്ലപ്പോഴുമൊക്കെ
പത്തിരിയൊക്കെ ഉണ്ടാക്കോ പത്തിരിയൊക്കെ ഉണ്ടാക്കോ? വോ പത്തിരി
ആ പത്തിരി പണ്ടെങ്ങനെ ഉണ്ടാക്കീയിനി നോയ്മ്പ് തൊറക്കാൻ വേണ്ടിയാണ്ട്
ആഹ് ആ എനിക്ക്
ഉം പിന്നെ ചെലപ്പോ രാവിലെ കടിക്കൊക്കെ രാവിലെ കടി ഇണ്ടാക്കും പത്തിരിയൊക്കെ അത് ഈ സ്കൂളില്ലാത്ത ദിവസൊക്കെ ഉള്ളു പറ്റുക സ്കൂളുണ്ടാകുമ്പോ പിന്നെ മൊടങ്ങും ഓർക്ക് ചോറ് കൂട്ടാന് മ്ഹ് ഇപ്പ ഇതിന് കൊറെ സമയം വേണ്ടേ ആഹ് അ അപ്പൊ കുട്ട്യൾക്ക് പിന്നെ സ്കൂൾക്ക് കൂട്ടാന് ചോറും ഒന്നും ആവൂല അപ്പോ പിന്നെ സ ഇല്ലാത്തീസം അങ്ങനെ ഇണ്ടാക്കും
അതെയൊ ആഹ് ഹ ഹ
അയിനും വേണം ഇതേ ചിക്കൻ അങ്ങനെ ബീഫ് അങ്ങനെ എന്തെലൊക്കെ വേണം
അതെല്ലേ ആഹ് ഹ ഹ പത്തിരിക്ക് ചിക്കനും ബീഫും ഒക്കെയാണോ കറിയായിട്ട്
ആഹ് അപ്പോ പിന്നെ അത് ഇണ്ടാവുമ്പോൾ നല്ല ഇണ്ടാക്ക അല്ലാതെ ടേസ്റ്റ് തോന്നൂലാ
ആഹ് ഹ ഹ ഇവിടെ അങ്ങനെ ഒന്നും ഞങ്ങള് ഇണ്ടാക്കാറില്ല കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ഫംഗ്ഷനക്ക പത്തിരി അല്ലാണ്ട് കഴിച്ചിട്ടില്ല. മ്ഹ് എനിക്കേ ഒരു കോള് വരണുണ്ടേട്ട് ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാവേ
ആഹ് ആഹ് ആയിക്കോട്ടെ എന്നാ
ആഹ് ഓക്കെ ശരി